ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
ഹലോ
ഹലോ കേക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് സുഖം തന്നെയല്ലേ
അതെ സുഖം നിങ്ങൾകോ
സുഖാണ്
അവിടെന്താ കാലാവസ്ഥയൊക്കെ മയണ്ടോ
ഓ നല്ല മയ രണ്ടു ദിവസായിട്ട് നല്ല മഴ
ഇവിടെ അങ്ങനെ തന്നെ നല്ല മയ ഇപ്പൊ വെയിലേ കിട്ടാറില്ല
അതെ ഞമ്മള് പിന്നെ മറ്റേ ഫ്ളാറ്റിലൊക്കെ നിക്കുന്നുന്നത് കൊണ്ട് ആഹ് നമ്മുക്ക് പോറത്തിറങ്ങേണ്ട ആവശ്യന്നുമല്ല അപ്പൊ പിന്നെ മഴൊന്നും വലിയ വിഷയല്ല
ഉ ആഹ് ആഹ് നമ്മൾ ഇവിടെപ്പോ മിറ്റത്ത് നമ്മളിപ്പോ മിറ്റൊക്കെ രണ്ട് മഴവുമ്പോ രാവിലെ എണീക്കുമ്പോ മ മിറ്റടിച്ചിരാൻ മടിയാവും ഇപ്പൊ രണ്ട ദിവസം മിറ്റടിച്ചിയിറ്റും പുല്ലൊക്കെ ആഹ് മുറ്റൊക്കെണ്ട് പുല്ലൊക്കെ മുളിച്ച തുടങ്ങിയിട്ടുണ്ട് മയക്കാല ആയതുകൊണ്ട്
അതെ പുല്ലൊക്കെ നിങ്ങള് എങ്ങനെ പറിക്കും
നമ്മളേ മ മുറ്റത്തെ നമ്മുക്ക് ബാക്കിയുള്ള ഈ ചപ്പൊക്കെണ നമുക്ക് അടിച്ചു വരിക്കൊണ്ടോ പുല്ലായതുകൊണ്ട് നമ്മള് പറ ച്ടുക്കണല്ലോ
ആഹ ആഹ് അപ്പ കയേറ്റ് ചളിൽങ്ങനെ കയ്യേറ്റ് ഇങ്ങനെ പറിച്ചെടുക്കണോ
ആഹ് പറിച്ചെടുക്കണം അപ്പൊ അതൊരു മടിയായിട്ട് ആയതാ
ജോലിയൊക്കെ
ആഹ് അത മടിയായിട്ട് ഇങ്ങനെ ഇരിക്ക മഴക്കാലത്ത് ക്കെ നമ്മളെ വീടൊക്കെ ഇൻന്റെർ ലോക്ക് ആണെ അത് ഭയങ്കര വലിയൊരുപകാരാവൂല്ലേ
ഉപകാരമാണ് നമ്മള് അങ്ങനെയൊക്കെ ഇള്ളതുകൊണ്ട് നമ്മുക്ക് അതിന്റെ ഒരു ആവശ്യം മ്മക്കങ്ങനെ കയ്യേറ്റ് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ജോലികളൊന്നും ചെയ്യേണ്ട ആവശ്യം
നമ്മള് നമ്മൾ അടിച്ചു വരുമ്പോ തന്നെ നമ്മള് വിചാരിക്കും അടിച്ച് വരുമ്പോളെക്കും ഒന്ന് ഒരു മിറ്റ് അടച്ച് വരുമ്പോളെക്കും ഊരവേദനവും നമ്മളെള്ള അടുത്ത് തൊയിലൊർ ഇപ്പോൾ ഒരു പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു
ആഹ്
അപ്പൊ ഓലൊക്കെ കണ്ടം കൊത്തുന്നത് കാണുമ്പോ അത്ഭുത ആവും ഓൽക്കൊക്കെ എന്തൊരു ആരോഗ്യത്തോടെ ഓൽ അങ്ങനെ പണി ചെയ്യുന്ന്
ഞാൻ ഇതുവരെ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ ആൾക്കാര്ണ്ട്
ആഹ് അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് പൊറത്ത് ഇങ്ങനെ ന്ന് നമ്മളെ കണ്ടൊക്കെ കൊത്താൻ വരുന്ന ആൾക്കാര് അതും നല്ല പ്രായള്ള ആൾക്കാര് ഇവിടെയൊക്കെ അവരൊക്കെ ഇങ്ങനെ പണി ചെയ്യാൻ വരുമ്പോ നമ്മള് നമ്മുക്ക് അന്തംവിടും കാരന്ന്ച്ചാ ആ ഓൽക്ക് ഓല് പിന്നെ കൊടുവാളും അങ്ങനത്തെ ഇതൊക്കെ എടുത്തിട്ട്ഓല് പണി ചെയ്യുന്നെ പക്ഷെ ഓൽക്ക് ഇതൊന്നും പ്രശ്നല്ല ഓലെ ആ പണ്ടത്തെ ഒരു ഫുഡ് ഉണ്ടല്ലോ ഓല ഫു ണ്ടോണ്ടാണ് നാടൻ ഭക്ഷണാല്ലോ ഈ കപ്പ ചേനൊക്കെ
ആഹ്
ഇപ്പള്ള ആൾക്കാരാരും അങ്ങനത്തെ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ ഫുള്ള് പുറത്ത് പോയി കഴിക്കലല്ലേ
ഭക്ഷണം തൊടു പോലുംല്ല എങ്ങനെ ആ ഭക്ഷണൊക്കെ കഴിക്ക
ആഹ് അതന്നെ അതുകൊണ്ട്ന്നെ ആരോഗ്യല്ലാത്തെ അടിച്ചു വരുമ്പോളെക്കും ഒന്ന് കതപ്പ് വരും
ആ അതെ ന്നാ കഷ്ടപ്പാടുള്ള ജോലികളൊക്കെ ചെയ്യൂല്ലേ
ആ ആ നമുക്ക് വീടും പരിസരൊക്കെ വൃത്തിവാണല്ലോ മഴക്കാലം ആവുമ്പോ
ആ നമ്മത് ഇവിടെള്ള മറ്റേ വേലക്കാരികള് ഉണ്ടാവുല്ലോ ഓര് വൃത്തിയാക്കും പിന്നെ പുല്ല് പറ ക്കെണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടാവാറില്ല കാരണം പുല്ലൊന്നും മുളക്കാറില്ല നമ്മള് ഫുൾ ഇന്റർലോക്കല്ലേ
ആഹ് അത് നല്ലൊരു കാര്യ ഇന്റർലോക്ക് ള്ളത് നമ്മളെ മിറ്റം വൃത്തികേടാവൂല്ലല്ലോ
ആ് വൃത്തികേടാവൂല നല്ല വെള്ളൊക്കെ നല്ല വൃത്തിയില് ആ മു റ്റട്ച്ചരാണ്ടാവൂല വൃത്തി ഇണ്ടാവും
അടിച്ചു വരാണെങ്കിലും ചെറുതായിട്ടൊരു ചപ്പൊക്കെല്ലേ ഉണ്ടാവുള്ളൂ
ആഹ് ആ ഇങ്ങള അവിടെ മുറ്റത്ത് മു മുറ്റത്തറങ്ങി നടക്കാറൊക്കെ ഉണ്ടാവൂല്ലേ നല്ല രസാവും
ഇല്ല രസമം നമ്മളങ്ങനെ മയക്കാലംന്നായ നമ്മളങ്ങനെ പൊറത്തറങ്ങലില്ല
ആഹ് അതെ നമ്മള് മഴക്കാലത്തും വെയിലത്തും പൊറത്തറങ്ങാറില്ല
അതെ നിങ്ങള് പൊറത്തൊക്കെ യാത്ര പോവാറുണ്ടോ
ആ്ഹ് ഫുൾ ടൈം നമ്മള് എപ്പഴും പോവാറ്ണ്ട്
ഉം നമ്മളിപ്പോ പുറത്തൊക്കെ നമ്മളിപ്പോ എന്ന് നമ്മളിങ്ങനെ വീട്ടില് ഇരുന്ന് ഭക്ഷണം ഇണ്ടാക്കുമ്പോ നമ്മള് ഫാമിലിന്റെ കൂടെ പുറത്തു പോയി റിസോർട്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി നിക്കുന്നതൊക്കെ അത് നല്ല രസാണല്ലോ
ആഹ് നിങ്ങളങ്ങനൊന്നും പോയിറ്റില്ലേ
ആ പോവാറുണ്ട് ഞങ്ങള് വെക്കേഷൻ സമയത്തൊക്കെ ഇപ്പോ ആണെ സ്കൂളൊക്കെ തൊറന്നതോടെ എല്ലാര്ക്കും ലീവ് കിട്ട്ണല്ലോ
ഉം എടക്കൊക്കെ നല്ല അനുഭവങ്ങളൊക്കെ ആസ്വദി ക്കണ്ട ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ
വീട്ടിലിരുന്ന് വീട്ടിത്തെ ഭക്ഷണം കൈച്ച് അതൊക്കെ മാറി വീട്ടിലുള്ളപ്പോണെങ്കി നമ്മളെ വീ ട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും എല്ലാരും ഓരോ മൂലയില് മൊബൈൽ ഫോണിലായിരിക്കും ആരു ഇപ്പത്തെ കാലത്ത് കൂടിയിരുന്ന് സംസാരിക്കുന്നില്ല അപ്പ ഇങ്ങനെയൊക്കെ നമ്മൾ പുറത്ത് യാത്ര ചെയ്യുമ്പോ അതിലൂടെ നമുക്ക്ഒരുപാട് ഓർമ്മകള് ഇണ്ടാക്കാൻ പറ്റും
ആ അതെ ഓർമ്മകള് ഇണ്ടാക്കാൻ പറ്റും പിന്നെ നമുക്ക് മുറ്റക്കെ ആവശ്യാണ് എന്നാലും നമ്മള് നമ്മളെ ആരോഗ്യത്തിന് ആ തലോചിച്ചിട്ട് നമ്മളെന്ത്യ്യും പിന്നെ ഇങ്ങനെ ഫ്ളാറ്റുകള്ലും ഇവിടൊക്കെ നിക്കുന്ന
ആ ആഹ് മിറ്റ നമ്മള് എന്തെങ്കിലും ഒരു എളകി പണിയെടുത്താ മതിയല്ലോ ഇപ്പൊ പൊതുവേ ഇപ്പൊ പാത്രം കയികാൻ വരെ മിഷീനല്ലേ ഇപ്പൊ ഇപ്പത്തെ കാല ത്ത് ഒരു പണിയു നമുക്ക് ചെയ്യണ്ട ആവശ്യല്ല
എ എല്ലാതും ഉപകരണങ്ങളാണല്ലോ ഇപ്പൊ ചെയ്യുന്നെ
ആഹ് നമുക്ക് മേലെളകിയിട്ടുള്ള ഒരു പണിയില്ല
ഇല്ല അതൊരു
അതോണ്ട് തന്നെ എല്ലെയ് ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ പോയാല് ഫുൾ ടൈം ആളുകൾ നിറഞ്ഞ് കെടക്കല്ലേ ഇപ്പൊ എല്ലർക്കും ഇല്ലാ ത്ത രോഗങ്ങളുംല്ലല്ലോ ഭക്ഷണായാലും പണിയെടുക്കുന്നുല്ല.
അതെ.
പണ്ട്ള്ള ആൾക്കാരങ്ങനല്ലല്ലോ? മറ്റേ അമ്മീമ്മിലൊക്കെ അരച്ചിട്ടല്ലേ ഓല് ചമ്മന്തിഒക്കെ ഇണ്ടാക്കല്
ആഹ അതോ അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും വെയ്യ എങ്ങനെ അവര് അങ്ങനെ പണിഇട്ത്ത്ന്ന് ഞമ്മളിപ്പ ആലോജിക്കേണ്..
ആ നമുക്ക് അതിലാണ് നമ്മൾ ഈ മിക്സിൽ അരക്കുന്നതിനക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവുക അതില്ലായിരിക്കും ഞങ്ങള് മുറ്റം അടിച്ചു വരാ ഇന്റർലോക്ക് ആയതോണ്ട് അത് ഉണ്ടാവൂലല്ലേ
ല്ല ഇണ്ടാവലില്ല പിന്നെ അകത്ത് ഇവര് വേലക്കാരികൾ വന്ന് അട് ച്ചുവരി പോകും
അമ്മക്ക് ന്നാ അങ്ങനത്തെ പണികളൊന്നും ജോലികളൊന്നും ചെയ്യണ്ടാ എല്ലാ ഭക്ഷണം അവര്ണ്ടാക്കും
അതെയൊ നിങ്ങളെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
അതെ അയ് ബർ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞു ന്നാല് മക്കള്ണ്ട്. മക്കളൊക്കെ ബോർഡിങ് സ്കൂളിലാ പഠിക്കുന്നത്
ആ ആ അപ്പൊ നിനക്ക് വർക്ക് ചെയ്യാലോ മക്കളൊക്കെ സ്കൂള് പോകുന്നതായതൊണ്ട്
ബോഡിങ് സ്കൂൾല് ഓര് അവ്ടെ നിന്ന് പഠിക്കേണ്..
അതെയ എപ്പ മാസത്തിലാണോ ലീവ് ഇണ്ടാവാ
ആ മാസത്തില് ഒരു വര വരുള്ളൂ അപ്പൊ ഇപ്പം ഇസ്കൂളുകൾ എല്ലാര്ക്കും പനിയല്ലേ.. ഇപ്പോ ക്ലാസ്സ്കൾഒക്കെ ഒമ്പതും പത്തും ആഹ് -
പിന്നെ മേലും കൈയ്യും ഒക്കെ ഒരു വേദന ഉള്ള ഒരു പനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല
ആഹ ഇപ്പൊ മറ്റേ പടർച്ചവ്യാധികളല്ല അധികരിച്ചോണ്ട് നിക്കണ അപ്പൊ
അതെ അതെ സ്കൂള്ത്തെ കുട്ടികളാണ് വര്ന്നെ എങ്ങനത്തെ കുട്ടികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഏത് രോഗള്ള വന്നു നമ്മള് സൂക്ഷിക്ക ഇപ്പ സ്കൂളുകളിൽ ഒക്കെ തന്നെ ത്ത വെള്ളം ചൂടു വെള്ളോക്കെ കൊണ്ടൊവാൻ പറയുന്നവ്ടെ ഉണ്ടാവൊല്ലോ.
ആഹ ആ
ഉം ഭക്ഷണൊക്കെ കഴിച്ചോ
എൻസ്
അതെയ നിങ്ങള് വൈകുന്നേരൊക്കെ എന്താ ഇണ്ടാക്കാറ് ചായക്ക്‌ കടി എന്താ ഇണ്ടാക്കാറ്.
ഓ ചായക്ക് കടി നമക്ക് മറ്റേ പുറത്തുന്ന് കൊണ്ട്രും ഇവിടെ ഒരു തട്ടുകട ഇണ്ട് അവിടുന്ന് കൊണ്ട്രും
ആഹ് ആഹ് നമ്മള് ഇവിടുന്ന് പൊറത്ത്ന്ന് കഴിക്കല എടക്ക് ന്നമക്ക് പുതിയാവുമ്പൊ നമ്മള് പൊറത്ത് പോയിറ്റ് പൊറത്ത് പോയികൈ ഇപ്പൊ നല്ല അടിപൊളി പണ്ടൊക്കെ ചായപ്പീട്യ ചായക്കായിട്ട് അങ്ങനെ സ്ഥലൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പൊ ചായ കുടിക്കാനായിട്ട് അയിന്റെ അതായ ഒരു ആമ്പ്യൻസിൽ നമുക്ക് എഹ് ഫാമിലിയേറ്റും ഫ്രണ്ട്സൊക്കെ ആയ്റ്റും ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങള്ണ്..
സ്ഥലങ്ങളുണ്ട് ഇപ്പൊ ഇഷ്ടംപോലെ സ്ഥലങ്ങളും ഒക്കെ ഇണ്ട് അതെ
നമ്മള അങ്ങനൊക്കെ ചായുടിക്കാൻ പോവാറുണ്ട് നിങ്ങള് ഫ്രണ്ട്സിന്റെ കൂടൊക്കെ പൊറത്ത് പോവലുണ്ടോ?
നിങ്ങളങ്ങനെ പോവാറുണ്ടോ
ആഹ് പോവാറുണ്ട്
പിന്നെ
നമുക്ക് ഇപ്പളല്ല ഇങ്ങനെ പോകാനൊക്കെ പറ്റുള്ളൂ
ഉം അതെ നമ്മള് നമ്മുടെ ജീവിതം നമ്മള് എന്ത് ചെയ്യാ പരമാവധി എൻജോയ് ചെയ്യാം നമ്മള് ഇന്നത്തെ കാലത്ത് എന്തെല്ലാം ഉപകരണങ്ങളും കാര്യങ്ങളും വന്നിട്ട് നമ്മൾ എന്തിനാണ് വെറുതെ കഷ്ടപ്പാടുകൾ സഹിക്കുന്ന ആവശ്യ
ആഹ് കഷ്ടപ്പാട് അങ്ങനെ സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും വേറെ ആഹ് അതെ അങ്ങനെ എന്നാലും ഇപ്പൊ കൊറേ മാറി ഉണ്ടായിന്നൊക്കെ
അതെ പണ്ടത്തെ രീതി ശരിക്കും മാറ്റണം
പുറത്ത് പോകാന് എല്ലരേം സമ്മതം ചോദിക്കണം നമ്മുളെ പെണ്ണുങ്ങളെ പ്രത്യേകിച്ച് വിടൂല
അതെ ഹസ്ബൻഡിന്റെ സമ്മതം ചോദിച്ചാല് മാത്രേ ഇപ്പ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഹസ്ബൻഡിനോടും നമ്മള് നമ്മള് ഭർത്താക്കന്മാരോട്
ആഹ് ചോദിക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല ഇങ്ങനെ സമ്മതമൊന്നും വേണ്ട ആവശ്യമില്ല ആഹ് അതൊക്കെ പണ്ടത്തെ രീത്യാ അതിന്നൊക്കെ ഇപ്പൊ ഒരുപാട് മാറിട്ടുണ്ട് ആളുകള്
ഉം നമ്മളിഷ്ടം എല്ലാം നമ്മളെ ഇഷ്ടം അങ്ങനെ ആവണം അയിനല്ലേ നമ്മള് ടെക്നിക്കുകളൊക്കെ വികസിച്ചത് ആഹ് ജീവിതം എന്ന് പറഞ്ഞാ ആസ്വദിക്കാനുള്ളതല്ലേ
ആഹ് ഏഹ് നമ്മള് എല്ലരേം ഒരുപോലെ ആയി കാണണം അതെ നമ്മള് എല്ലാരേം ഒരുപോലെ കാണണം
അതെ അതേ പണ്ടത്തെ രീതികളൊക്കെ ഇപ്പൊ മാറ്റണം
ആഹ് പണ്ടൊക്കെ ഭർത്താവിന്റെ വീട്ടില് പണിയെടുക്ക നമ്മക്ക് അവിടുന്നൊന്നും പുറത്തു പോകാൻ പറ്റൂലാ അവര് പറയുന്ന അനുസരിച്ച് ജീവിക്ക
രോഗങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓ ഹോസ്പിറ്റലുകളിൽ ഓരോ ഉപകരണങ്ങളും കാര്യങ്ങളും വികസി പിച്ചൊക്കെ ചെയ് ഉണ്ടല്ലോ നമ്മളപ്പ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ഒരാവശ്യവില്ല
അതെ ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സും വർക്ക് ചെയ്യുന്നതാണല്ലോ
ആഹ് അപ്പം അതുകൊണ്ട് നമ്മള് ഒരു ഒരു പേടിയ ഒന്നും വേണ്ട ആവശ്യമില്ല പിന്നെ നമ്മള് കാലത്തിനനുസരിച്ച് ജീവിക്കണം
ഇപ്പോ കൊറേ മാറിട്ടുണ്ടല്ലോ പണ്ടൊക്കെ നമ്മള് പെണ്ണങ്ങളൊക്കെ വണ്ടി ഓടിക്കുക പെണ്ണുങ്ങളൊക്കെ പുറത്ത് പോകുമ്പോ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു
ആഹ് ഇന്നത്തെ കാലത്ത് നമ്മള് ഒരു വണ്ടി വാങ്ങണം നമ്മക്ക് നമ്മള് സ്വന്തായിട്ട് ഡ്രൈവിക്ക്‌ പഠിച്ച് നമ്മള് സ്വന്തായിട്ട് പോവണം
ഇപ്പത്തെ കാലത്ത് വണ്ടിയന്നും അറിയത്ത ആരും ഉണ്ടാവൂല്ല
എനിക്ക് എനിക്കൊരു കാറുണ്ട്
അതെയോ നിങ്ങള് കാറോക്കെ ഓടിക്കറുണ്ടോ
ആഹ് അതെ ഒറ്റക്ക് ഓടിചക്കെ പോകും നമ്മള് പിന്നെ അങ്ങനെ ഒരാളോട് ചോദിച്ചിട്ടോ സമ്മതം ചോദിച്ചിട്ടോ അങ്ങനെ ഒന്നും നമ്മള്
ആഹ് അതൊക്കെ വല്യാ കാര്യ കാറൊക്കെ എടുത്ത് പോകും നമ്മളെ ആവശ്യത്തിന് നമ്മൾ ബാക്കിയുള്ളവരുടെ കാല് പിടിക്കേണ്ടല്ലോ നമുക്ക്‌ സ്വന്തായിട്ട് പോവാലോ
ആഹ് നിങ്ങളും അങ്ങനെ ചെയ്യണം എല്ലാരും അങ്ങനെ ചെയ്യണം ഓക്കെ
അതെ എന്നാ ഓക്കെ